കേക്കുന്നുണ്ടോ എന്തൊക്കെയ വിശേഷം
എന്ത നല്ല സുഖം അങ്ങനെ പോണം
അതെ ചായകുടിച്ചോ
ആഹ് ഇല്ല ചായ കുടിച്ചില്ല ചായ ഉണ്ടാക്കണേ കൊറെേ നേരം ഇങ്ങനെ നീണീക്കണ നീക്കണേ വിജാരിച്ചു നിൽക്കുന്നു
ആഹ്
ആ ഇവിടെ നല്ല വാഴ ഉണ്ട് ഈ കുട്ടികളൊക്കെ വരാനായി തുടങ്ങിനനേ അപ്പൊ പ ചായൊക്കെ ഉണ്ടാക്കിയക്കെട്ടേക്കാണ്ട്
അതെ അതെ മഴ ആയ പിന്നെ എണീക്കാൻ മടിയായിരിക്കല്ലോ
ആഹ്
ഇയാൾ എന്താ വൈകുന്നേം ചായക്കൊക്കെ ഉണ്ടാക്കാറ്
ചായക്ക എന്തെങ്കിലും ഒന്ന് കടി ഉണ്ടാവും അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അല്ലെങ്ക ചോറ്ന്നു അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആയിറ്റം ഉണ്ടാവും
വല്യ കുട്ടികളാണോ ഇള്ളത്
ആഹ് വല്യ വല്യയോൻ പ്ലസ്റ്റുല് എത്തിന് രണ്ടാത്തെ അഞ്ചിലും ഏയ്‌ലു
അതെയൊ
ആഹ്
അവിടുത്തെ കാലാവസ്ഥക്കെ ഇങ്ങനെ മഴ തന്നെയാണോ ഫുള്ള്
ആഹ് ഇന്ന് ഉച്ച വരെ വെയിലരി ഇപ്പൊ വൈകുന്നരായപ്പ ഒരു മഴ ഉണ്ട് നേരത്തെ മൂന്നണിക്ക് തുടങ്ങീന് മഴ ഒരു ശീശിൽ മഴ ഇങ്ങനെ പെയ്യേനെ എന്ന മഴ ഉണ്ട്ച്ചണ്ട് ഉണ്ട് ആഹ്
ഇവിടെ ഇപ്പ രണ്ട് ദിവസായിട്ട് ഫുൾ മഴ തന്നെ മഴ ഇങ്ങനെ ചോരും പിന്നെയും പെയ്യും ഒരു വെയില അറക്കുന്നില്ല ഒരു മൂടിയ കാലാവസ്ഥ
ആകൂട ഇവിടെ രണ്ടു ദിവസം നാല് ദിവസം മുന്നേ രണ്ടു ദിവസം പെരും മഴ ആയിരുന്നു
പിന്നെ വന്ന അമ്മർ അല്ല ഈ മഴ പെയ്ത ചോറന്നും ചോറന്നും അങ്ങനെയായി പിന്നെ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടേ ഇന്നും ഇന്നലെയൊക്കെ
വെയിലള്ളപ്പ ആണല്ലോ ഡ്രസ്സൊക്കെ അലക്കി പുറത്തിടാൻ പറ്റുള്ളൂ
ആഹ് ഒരു മൂന്നണിക്ക് ശേഷം മഴയായിരുന്നു ശേഷം അങ്ങനെ ചെറിയൊരു മഴയാണ് എന്നാലും മഴ ഉണ്ടാവുമെന്ന് ഇല്ല പറഞ്ഞ
ആഹ് ആഹ് മഴപ്പ ഈ വർഷം പൊതുവേ മഴ നല്ല കൊറവാണല്ലോ
ആഹ് കുറവാണ് മഴ എന്നാലും മഴ ഇല്ലായാലും വെള്ളല്ലാത്തക്കളൊക്കെ
ആഹ് മഴ ഇപ്പൊ മഴ പെയ്തിട്ടില്ലെങ്കിൽ വേനൽക്കാലാവുമ്പൊളായിരിക്കും എന്താ അവസ്ഥ സ്ഥിതിന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റ വെള്ളല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലോ
ആഹ് എത്ര പേര് ഞങ്ങളന്നെ ഒരു മാസം വെള്ളല്ലാഞ്ഞിട്ട് എടങ്ങാറായി
നിങ്ങളെന്താ ചെയ്യാറ്
ഞങ്ങളും ഇങ്ങനെ മൂത്തച്ചന്മാരോടെടെയും പോയി തിരുമ്പി കുളിച്ചാലാടുന്ന് കുളിച്ചും പിന്നെ നമ്മൾ പാ ത്രം കകാനും വീട്ടിൽ അയിന് ലേഷിച്ചോളം വെള്ളം കിട്ടും അത് ഞങ്ങൾ കരുതി കരുതി ഉപയോഗിക്കും ഞമ്മൾ തിരുമ്പാനും കുളിക്കാ നാണ് തോനെ വള്ളത്തിന് ചെലവ്
ആഹ് നമ്മള് പാത്രം കയ്കാനും നമുക്ക് പാത്രം കൊണ്ട് വേറെടെയും പോയി ഇങ്ങനെ കൈകാനും ബുദ്ധിമു ട്ടാണല്ലോ നമ്മള് പൊരേലുള്ളത്
അപ്പ അയ്നാണ്ട് പോല തിരുമ്പാനും കുളിക്കാനും ആണ്ട് പോവും എല്ലാവരോടും തെകഞ്ഞ് ഇനി കുട്ടികളോണ്ടും ആഹ് ഇനി കുട്ടികളോണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന അവിടെ പോയി മേലയ്കി പോരാൻ പറയും അപ്പൊപ്പിന്നങ്ങനെ വള്ള ത്തിന് അങ്ങനെ അങ്ങനെ പിന്നെതുള്ളീച്ചെ വെള്ളം കിട്ടൊള്ളോ അങ്ങന ഒപ്പിച്ചൊപ്പിച്ചങ്ങനെ പോവും
ആഹ്
പാത്രം കകാനും ബാത്റൂമിനൊന്നും ഒരാളെ വാതിക്കെക്കെ നമ്മള് ചെല്ലിന ഇഷ്ടണ്ടാവുല
ആഹ് ആര്ക്കുഷ്ടണ്ടാവുല്ല ഒരു പരിധി വരെയല്ലേ എല്ലര്ക്കും ഓര് സമ്മയിക്കൊള്ളൂ
സമ്മയിക്കൊള്ളൂ പിന്നെ ചെറിയ മക്കളു ആവുമ്പളേ
ആഹ് അവരിഷ്ടുണ്ടാവില്ലല്ലോ
മ് അപ്പിഷ്
ആഹ് വെള്ളം വെള്ളം എത്ര ഇള്ള ആൾക്കാരാണെങ്കിലും
ആഹ് ഒരീസം രണ്ടീസൊക്കെ ചിറിച്ചും പിന്നോർക്ക് മുഖൊക്കെ വാടലൊടങ്ങും
ആഹ് അതാണ് ഞങ്ങക്കീമാസം ആഹ് അതാണ് ആര്നേംപറ ഞ്ഞിട്ട് കാര്യില്ല എല്ലാരേം അവസ്ഥ ഇതന്നെ
എല്ലാരേം അവസ്ഥ അങ്ങനെയെന്നെയാണ് നമ്മളെ വട്ടിലായാലും നമ്മളെ വീട്ടക്കങ്ങനെല്ലാരും വരുമ്പൊ നമ്മക്കൊര് ഗതികേടായിക്കാരും
ആഹ് ഞമ്ക്കൊരു ഗതികേടായിരിക്കും പക്ഷെ വെള്ളല്ലാണ്ടാവുമ്പുള്ളവസ്ഥ അതും ഭയങ്കര ബുദ്ധിമു ട്ടാണല്ലോ
അതൊരു ഗതികേട്പിടിച്ച സംഗതിയാ ഏത് ഇല്ലെങ്കിൽ വെള്ളല്ലാഞ്ഞാ ഒരാൾക്കും നിക്കാനും കയ്യൂല
മ് നമുക്ക് കുളിക്കാനും നമ്മളാവശ്യം നടക്കാനും പിന്നെ പണിയെട്ക്കുമ്പൊക്കെ എടുക്കുന്നതിന്റെടയില് വേറെ സ്ഥലത്ത് പോയി വെള്ളം കൊണ്ടുവരനാവില്ലല്ലോ നമുക്ക് പൈപ്പിന്ന് വരുന്നാഒരു സുഖം കി
ആ സുഖം പിന്നെ ത്രം ഇഞ്ഞിപ്പോ നമുക്കീ പാത്രാക്കയ്ഞ്ഞാ പൈപ്പ്ന്ന് കൈക്ണ സുഖം നമ്മളേത് വെള്ളം കൊണ്ട്വന്നാലും പാ ത്രതിട്ട് കൈകിക ആ സുഖണ്ടാവില്ല
ആഹ് നമുക്കത് കിട്ടൂല ആഹ് ഓരെടങ്ങറായിരിക്കും നിങ്ങക്ക് വേനൽ ക്കാലത്ത് മാത്രാണോ മയ വെള്ളല്ലാണ്ട്
ഒരുമാസം മെയ് മാ മെയ്മാസം ഏപ്രിൽ പകുതിലിങ്ങ്ട്ട് തൊടങ്ങി മെയ് പകുതിയോളം
ആഹ് ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നല്ലോ മയാന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ
പിന്നെഞാ അന്നയിനോട് പറഞ്ഞിരുന്നു പുതിയപ്പിലെനോട് മൂത്തച്ഛന്റെ കെണറ്റിക്ക് മോട്ടറ് കൊണ്ട്പോവാൻ അയിന് കൊറേ പൈപ്പ്മേണം അവിര് കൊറച്ച് തായത്താണെ അപ്പൊ അവിടുന്ന്ങ്ങ്ടുള്ള പൈപ്പ്പാടെ മാങ്ങണെങ്കിലന്നെ ആയിരം ര മൂവായിരം ഒക്കെ ആവുന്ന മൂവായിറുപ്പിയ ഒക്കെ വേണ്ടി വരും പറയാ
പ്രശ്നം ഇണ്ടാവൂലാക്കുല്ലേ
അല്ല മ്മള് ചോയിച്ചിട്ടില്ല ചോയിച്ചാ ഓരൊറ്റ പെരക്ക് ഓരോള് ഒരു കുട്ടിയല്ലേ ഉള്ളൂര് അപ്പഓര്ക്ക് അത്ര വെള്ള ചെലവ് വരൂല ഓല്ക്ക് വെള്ളത്തിന് ക്ഷാമല്ല അങ്ങനെ പാട ത്തെ ഏരിയേലായോണ്ടേ അപ്പൊ പൈപ്പ് മാങ്ങാകയ്യാഞ്ഞിട്ട് പിന്നെ ആ സ്വയലായില്ല ഒരു പത്ത് മൂവ്വായിറുപിയേണ്ടേ പൈപ്പ് മാണ്ടി വരും പിന്നെ വയറ വയറും മാണ്ടേരും
ആഹ് ആഹ് വെള്ള ഇല്ലെങ്കില് ഭയങ്കര അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ
ആഹ് അപ്പൊ ഒരു ബുദ്ധിമുട്ടണുരിച്ച പിന്നെ അങ്ങനെ പിന്നെ അത് മായം പെയ്തിട്ടോ
ആഹ് ആഹ് മയ പെയ്താ പിന്നെ നിങ്ങക്ക് വെള്ളം ഇണ്ടാവുവോ
മയ എയ്തപിന്നെ എന്നും കിണറ് ഫുള്ളാവിലും തൊടങ്ങി വേ നറയും ഞങ്ങളെ കെണറ്
അതേപോലെ വേം വെള്ളം
ആഹ് വേ വെള്ള തീരയും ചെയ്യും അയ്ന് ഞങ്ങളെ കെന്റിൽ ര മൂന്ന് മോട്ടറാണ് മൂത്തച്, രണ്ട് മൂത്തച്ഛന്മാരും ഞങ്ങളും ഉണ്ട്
ആഹ് അങ്ങനെയൊക്കെ ആകുമ്പോ എല്ലരൂടെ എടുക്കുന്ന വെള്ളം ആകുമ്പോ പിന്നെ
ഞങ്ങളാ മോട്ടർ കൊ കൊറച്ച് കയറ്റത്തിലാണ് നിക്കണ്ത് അപ്പൊ, ആ പിന്നെ ഓര് അട്ചാൽ നമ്മ ക്ക് അടിച്ചാൻ ഉണ്ടാവുല്ല, നമ്മള് അടിച്ചാൽ ഓല്ക് ഉണ്ടാവുല്ല ആരെങ്കിലും ഒരാള് ഒരു നേരം ഒരാൾ അടച്ചാ, പിറ്റേത്തെ നേരം ഒരാൾ അടിച്ചും, പിറ്റത്തെ ഒരാൾടച്ചു അങ്ങനെ അടിച്ചല് അപ്പൊ നമ്മള് തിരുമ്പി കുളിക്കാനൊന്നും വെള്ളം തികയൂല. ഹലോ ആഹ് ആ കേൾക്കില്ലേ
ആഹ് കേ
ഉം അപ്പൊ നമക്ക് തിരുമ്പാനൊന്നും വെള്ളം തികയൂല. അപ്പൊ അങ്ങനെ അപ്പോ ഞങ്ങൾ അങ്ങോട്ടന്ന് മാറി പോലും ആ മുത്തച്ഛനെ വരും മം തിരുമ്പി കുളിക്കാന് ഞങ്ങള് വേറെ മൂത്തച്ന്റെ പേരെക്ക് പൊ പോവും. അങ്ങനെ അങ്ങനെ കഴിഞ് അങ്ങനെ ഏതായാലും വെള്ളം ആയി കിട്ടിപ്പോ
ആഹ് അങ്ങനെ അവിടെ ഇവിടെക്കെ പോയി തിരുമ്പുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ
ആഹ് ആ
നമ്മളെ വീട്ടിൽന്ന് ഇതിപ്പോ അത് ബക്കറ്റില് ഡ്രസ്സൊക്കെ പേറി കൊണ്ടുപോയി നടക്ക ഒക്കെ വേണമല്ലോ നമ്മളെ വീട്ടിൽ നിന്ന്തന്നെ ആണേ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ
ആഹ് പ്രശ്നണ്ടാവൂല നമ്മളെ പേരെന്ന് തിരുമ്പി വേം ചിക്കലും കഴിച്ച, മറ്റേ അവിടുന്ന് താങ്ങി പിടിച്ചിവിടെ എത്തി. പിന്നെ അത് ഉണക്കും ഇവിടന്ന് പിന്നെ ഉണക്കും മെഷീനൽ ഇട്ടാണ്ട്
ഉം
ഉണക്കിയാണ്ട് പിന്നെ വേ ഞങ്ങ ഞങ്ങള് ആദ്യം തറവാട്ടിലേനി തറവാട്ട ന്നട്ട് ഞങ്ങളോട് മാറിക്ണ് വേറെ പേരെയ്ക്കെ അപ്പൊ അതിന്റെ ഉള്ളില് ഫുള് അയല് കെട്ടിയണ്ട് അവിടെ ചിക്കല
അതെയോ, ആഹ് പിന്നെ ആ തറവാട്ട് നിങ്ങള അടുത്തന്നെ വീടിന്റെ അടുത്ത തന്നാണോ തറവാട്
മം ബേക്കിലാണ് ഞങ്ങള വീട് ഇടാത്തത്.
ഏഹ്
അപ്പൊ പിന്നെ അവിടെ കൊണ്ട്പോയി ചിക്കും ഒക്കെ ന്നാ പിന്നെങ്ങനെ നോ അവനാൻ ആവശ്യല്ലത് അവിടെ പോയിട്ടു ഇടത്ത് കൊണ്ടന്നോളും അല്ലെ ഞമ്മള് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ നിക്കണം
ഏഹ് നിക്കാൻ പറ്റുവോ അത്
ആ അപ്പൊ പിന്നെ അങ്ങനെ ആക്കും. പിന്നെപ്പം മഴപെയ്തരെ ഫുള്ളായിട്ട് അതിനലുള്ള് ഫുള്ളായിട്ട് അയല് കെട്ടിക്കും അത് ഇപ്പൊ മഴ, മഴ ഇല്ലാത്തന്ന് ഈ നായ്ക്കള് അതിന്റെഉള്ളിൽ കേറി കൂടിയാണ്ട് ഒരു വാതിലണ്ട് അടച്ചിനി
ആഹ്
അപ്പൊ പിന്നൊരു വാതിലെ തൊർക്കാൻ കജ്ജോള്ളു. ഇപ്പൊ കുട്ടിയള് ആ വാത്ക്കൂടെ പോവള്ളു. മറ്റെ രണ്ട് ഭാഗം കൂടി തൊറന്നിട്ടന്ന് നായ്ക്കള് കേറിക്കൂടി അതിന്റുള്ളിൽ.
പിന്നെ അയ്റ്റ ഒയ്യ്ണില്ല. അപ്പൊ പിന്നെ ഇപ്പ രണ്ടു ഭാഗം, ഒരു ഭാഗം ഫുള്ളായിട്ട് അടച്ചു. ചാവിട്ട് പൂട്ടിക്ക്ണ്. ഒരു വാ ലോക്ക്ടലാ ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ കേക്ക്ണില്ലേ? ഹലോ. ഹലോ. ഹലോ. ഹലോ. കേക്ക്ണില്ല. ഹലോ. ഹലോ.
ഓഹ്.
ആഹ് കേക്ക്ല്ലേ?
ആഹ് അതെ കേക്കുന്നുണ്ട്.
ഏഹ് പിന്നെന്താ വിശേഷൊക്കെ?
വിശേഷംങ്ങനെ പോണ് നിങ്ങള് ചായൊക്കെ കുടിച്ച് നിങ്ങള് ചായക്കൊക്കെ എന്താ കടി ഇണ്ടാക്കാറ്.
ചായക്ക് കടി ഞാൻ പർഞ്ഞീലെ ചക്കേ എന്തെങ്കിലൊക്കായിറ്റ്ണ്ടാ ബിസ്കേറ്റോ? ബ്രെഡും കൂട് ആഹ് ചക്കിണ്ട്ള്ള നല്ല ഇഷ്ട്ടമായിരിക്ക് ചക്കണ്ട്.
അതെ ഇവിടെയൊക്കെ ചക്കന്റെ ഒരു സമയം കഴിഞ്ഞ് ഇപ്പൊ ചക്ക ഇണ്ടായ. ഇപ്പം നേറെ വള്ളം കുടിച്ചിട്ടുണ്ടാവുന്ന ചക്കല്ലേ?
ആഹ് ഒക്കെ വെള്ളം കുടിച്ച്ണ് മഴയ്തിട്ട് ഫുള്ളായിട്ട് മഴെയ്തപ്പൊ വെള്ളം കുട്ച്ച്ണ്.
ആഹ് ഇവിടെ അങ്ങൻതന്നെ.
ഉം ഇന്നാലും പൗത്തഹ് കിട്ടിയ കുട്ട്യോൾ തിന്നൊക്കെ തീരും ചെയ്യും.
ആഹ് മാങ്ങയൊക്കെ ഇപ്പൊ പഴുപ്പിക്കാൻ വെച്ച്. ച്ചാ അങ്ങനെ ഇണ്ടാവ മാങ്ങൊക്കെ ഉപ്പിലിട്ടിട്ട് അച്ചാർട്ട്ട്ടു മാങ്ങനെ വെക്കും.
ഏഹ് ഞങ്ങള് മാങ്ങ.
മാങ്ങണ്ടായിനി അത്ങ്ങനെ പൗത്ത് വീണ് പിന്നെ എല്ലാർക്കും കൊട്ത്തു പിന്നെ മാങ്ങെന്റെ നല്ല സീസ ത്ത്ണ മാങ്ങ നല്ലോണ്ടേനി ഐമല്. ഞങ്ങളെ മൂച്ച്
അന്ന ആഹ് അ ആഹ്.
അച്ചാറൊന്നിട്ടില്ല അച്ചാറ്ടാ മോളാ അതൊന്നും പർച്ചാൻ കയ്യൂല.
ആഹ് പറിക്ക്യാ വേണ്ടിയരുല്ലോ.
ആഹ് പറിക്കാനൊന്നും കയ്യൂല വല്യ മാവ് കൊറേ വല്പണ്ട് അപ്പൊ പിന്നെ പർച്ചിട്ടില്ല അങ്ങനെ ബുക്ണട്ത്താണ്ട് അങ്ങനെ പിന്നെ ഞാ. ത്തു എല്ലാർക്കും കൊടുത്തു ഞങ്ങളുട്ത്തു അങ്ങനെ നാത്തു.
ത്തയ്ച്ചാ ആഹ്.
പോപ്പിക്കാൻ വെക്കലാ പഴുത്തത് വികും അയ്മന്ന്. അങ്ങനെ നാത്തൂനൊക്കെ അങ്ങനെ കൊടുത്ത് ഏതായാലും അങ്ങനെയൊക്കെ കഴിഞ്ഞു.
ആഹ് ഇവിടെ അങ്ങനെ കൊറേയ്ണ്ടാവും കൊടുക്കല്ല വാങ്ങിക്കൊ.
ആഹ്. അങ്ങനെന്നെ.
അതെ.
ഉം ഇങ്ങളെന്താ ചായുട്ച്ചോ?
ഇപ്പെന്താ ഭക്ഷണം
രാത്രിയ്ക്കിഞെന്താ ചപ്പാത്തി എന്തേലും ചൂടണം കുറച്ച് ചോറെക്കണം ചോറ് വെച്ചൊക്കെ കഴിഞ്ഞ്ണ് ഇഞ്ഞിപ്പ മ
നമ്മൾ ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ രാത്രി എടുക്കല് അത് തികഞ്ഞിലേല് ഇല്ലേലെന്തേലും ഉണ്ടാക്കും
ഇന്നാആയിക്കോട്ടെ ശരിട്ടോ
ആഹ് ഓക്കെ
ന്നാ ഓക്കെ